ആ ഓ ഓ. .
കേൾക്കില്ലേ?
ആ കേൾക്കാം കേക്കാം.
മ് ഭയങ്കരം മയ ആയോണ്ടേ.
ആ ആ ആ കേക്കാ നൽ കേക്കാം ഹ്.
എന്താണ് പരിപാടി?
ഒരു പ്രത്യേച്ചെന്താ വീട്ടി തന്നെ. ജോലിക്കൊന്നും പോണില്ല.
അയ് ശെരി. ആ ഇപ്പൊ ഇല്ലല്ല. വീട്ടിലെന്നെ.
ആ
ക്ഷെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഒരു ചട് ഹ് ഒരു ചടപ്പാണ് സത്യം പർഞാ ഇപ്പൊ രണ്ട് മാസം വെക്കേഷനക്കെ ആയിരുന്നില്ലേ മക്കക്ക്.
ഓ ഓ അത് തന്നെ ഇപ്പൊ അത് കഴിഞ്ഞ് അവരെല്ലാം സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ.
ആ നമ്മള് രാവിലെ തന്നെ ജോലികളും ഒതുക്കും അവര് പോകുമ്പോക്കും.
ആ അതാണ്.
പിന്നെ ഫുൾ ഫ്രീയല്ലേ.
അതെ അതെ ചുമ്മാ ഇരിയോ കൊച്ചുങ്ങളും കൂടെ ഇല്ലാതെ. അതൊണ്ട് ഒരു മടുപ്പായിരിക്കും.
പറഞ്ഞാല് അപ്പൊ നമുക്ക് തോന്നും ജോലിയൊക്കെ ഉണ്ടെങ്കി. ഒരു വരുമാനം ആയിരുന്നു നമുക്കൊരു. റിലാക്സേഷനും ആയിരുന്നു എന്നൊക്കെ വിചാരിക്കും.
അതെ.
സ്ത്രീകളാവുമ്പോ നമക്ക് ഭയങ്കരതല്ലേ. എന്താ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കണെങ്കി ഇവർക്ക് ഇങ്ങനെ പുര്ഷ് ഒരു മാത്രം. ഹസ്ബന്റുമാര് മാത്രം ഇങ്ങനെ.
ആ ജോലിക്ക് പോയിട്ട് ആ അതെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളെ ഇഷ് ട്ടത്തിന് ചെലവാക്കാനാണെങ്കിലും ഞമ്മളയിൽ വെല്ലും വേണ്ടേ.
ആ അതെ അതെ എനിക്കിപ്പോ ഭയങ്കര ആഗ്രഹാണ്.
എപ്പോഴും ഇപ്പോ അവരോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റോ.
ആ അതെ അവര് ഒന്നാമത് സ്ട്രെസ്സിലായിരിക്കും കാരണം മക്കളൊക്കെ ഉണ്ടാവുമ്പോ അത്യാ വശ്യം നല്ല ചിലവ് വരുന്നുണ്ടല്ലോ.
സ്കൂ മക്കളുണ്ടായ സ്കൂളിലും പോ സ്കൂളിന്റെ സ്കൂളിൽ പോകുന്ന ചിലവും വീട്ടിലെ ചിലവും എല്ലാം. കൂടാവൂമ്പോ അവര് നല്ല രീതിൽ സ്ട്രെസ് ആയിരിക്കും അപ്പ അതിന്റെ കൂടെ നമ്മളെ കാര്യം കൂടെ ചോദിക്കാൻ. നമുക്കും തന്നെരു ബുദ്ധിമുട്ടല്ലേ.
ആ അതെ പക്ഷെ നമുക്ക് കൊറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഇപ്പത്തെ കാലത്ത് പണ്ടത്തെ പെണ്ണുങ്ങളെപ്പോ ലെ അല്ലല്ലോ.
അതേ അല്ല അല്ല.
ഇപ്പങ്ങന ഓരോ വീഡിയോസ് ആയാലും നമ്മളിപ്പോ സോഷ്യൽ മീഡിയൊക്കെ ഉപയിക്കുന്ന ആൾക്കാരല്ലേ മ്മക്ക് ഓരോ വീഡോ ആയാലും. കാണുമ്പോ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്ക് അല്ലെങ്കിൽ ഹസ്ബന്ഡുമാർക്ക് മക്കൾ. അങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര ആഗ്രഹാ.
അതെ ഉണ്ട് ഉണ്ട് നല്ലോണം ഉണ്ട് ഇത്പ്പാണെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത് ങ്ങെ എത്താറാവുകയും ചെയ്തായിരുന്നേ.
ആഹ എന്റഹസ്ബൻഡിന്റും ജൂലൈയിലാ.
ആഹ ഇതിപ്പോ ഈ മാസാണ്.
ആഹ ആ അതെല്ലേ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ?
കൊടുക്കാ ആഗ്രഹമുണ്ട് കൊടുത്തിട്ടില്ല. ഹ് ഹ് അങ്ങനെ പിന്നെ ഇതില്. പ്പോ ഇതില് ജോയിൻ ചെയ്തത്.
അതെ ഞാനും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടീ തല്ലേ അപ്പോ അതൊണ്ടന്നെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കിട്ടിയാ എമൗണ്ടോണ്ട് ആൾക്ക് ഞാൻ രണ്ട് ഷർട്ട്‌. പാൻസൊക്കെ ഇട്ത്ത് കൊടുത്തു കഴിഞ്ഞ ബർത്ത്ഡേക്കും വെഡിങ്ങ് ആനിവേഴ്സറികൊക്കെ.
ആഹ ഞ ഞാൻ ഇതിന് മുന്നേ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ. ആ സമയത്തൊക്കെ ആ കൊച്ച് കുഞ്ഞായിരുന്നേ അപ്പം അവളുടെ പല ആവശ്യങ്ങൾക്കും ആ അന്ന് മൂത്ത കൊച്ചേ ഒള്ളായിരുന്നു. രണ്ടാമത് ഗർഭിണിയായിരുന്നു രണ്ടു രണ്ടിന്റേം കാര്യങ്ങളൊക്കെ അതിലങ്ങ് നടന്നു പോയി.
ആ അതെലെ. ആ ഞാനും അതെ നമുക്ക് എന്നാലും ചെറിയ എമൗണ്ട് ആയാലും ചെറിയ കാര്യങ്ങളായാലും നമുക്ക് ഭയങ്കര സ ന്തോഷ അപ്പൊ മക്കക്കായാലും ഗിഫ്റ്റ് ചെറി ചെറി മക്കൾക്ക് ന്നറിമ്പോ ചെറിയ കീച്ചേൻസ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ. കളേഴ്സ് ഒക്കായിട്ട് നമുക്ക്ചെറി ചെറി വിലക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയി ക്കി കൊടുക്കാലോ അവർക്കത് കാണുമ്പോ ഭയങ്കര സന്തോഷാ ഞാനങ്ങനെ ഇടക്കടക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച് റ്റുണിറ്റി കി ആഹ കേൾക്കില്ലേ.
ആഹ് കേൾക്കാം കേൾക്കാം ഇടയ്ക്ക ഒന്ന് കട്ട ആയി പോയയിരുന്നേ അതാ ഹലോനാക്കിയെ.
ആ അതെ അത് ഇപ്പൊ ഭയങ്കര മഴയല്ലേ അവിടെ മഴയുണ്ടോ?
ആഹ് മഴയുണ്ട് നല്ല മഴയുണ്ട് ഇവട.
ആ ഇവിടെ അതെ അത് അതുകൊണ്ടാണ് തോന്നണ് കോള് ഇങ്ങട്ട് കണക്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചില സമയങ്ങളില്.
നല്ലോണം കറക്റ്റ് ആയ കേൾക്കാൻ പറ്റുന്നില്ല ഇടക്കിടക്ക് വിട്ടു പോകുന്ന പോലെ
ഓ അ ശെരി എനിക്ക് നിങ്ങൾ നല്ലവണം കേക്കുന്നുണ്ട് ഇപ്പൊ അതായിരിക്കും പിന്നെ പിന്നെ പിന്നെ എന്തൊക്കെയാണ് എല്ലാ പണികളും ഒതുക്കിയൊക്കെ വെച്ചോ
ആഹ അതൊക്കെ രാവിലെ മക്കള് സ്കൂളിൽ പോണ സമയം ആകുമ്പോഴേക്കും അതാവൂലേ
ആഹ ഇവിടെ അതെ അതെങ്ങ ആയിക്കഴിഞ്ഞ പിന്നെ ഫ്രീ ആയി
അതാ ആഹ പിന്നെ ആരും ഇല്ലല്ലോ പിന്നെ നമ്മള ഒറ്റക്ക് ഒരു ജോലി ഇല്ല
ആഹ അതെ അതെ അതെ പിന്നെ ഏ ഇപ്പൊ ഞാനിപ്പോ പ്രഗ്നന്റാ
ആ എനിക്കിപ്പോ ആഹ പറ
അല്ല എനിക്കിങ്ങനെ ഫോൺ ഫോണിലിങ്ങനെ ഫോണിങ്ങനെ ഉപയോഗിക്കുമ്പോ ക്കും ഹസ്ബൻഡ് ഇങ്ങനെ പറയും എന്താ പറയാ റേഡിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുംന്നൊക്കെ പറയും
ആഹാ അത് ശരിയാ ഈ സമയത്ത് റേഡിയൻസ് സൂക്ഷിക്കണത് ഒരുപാട് ഉപയോഗിക്കാതെ ഇപ്പ എത്രയായി
ഏഴാം മാസം
ഏഴാഴല്ലേ ആഹ ഞാനിപ്പോ പ്രസവിച്ചിട്ട് മൂന്ന് മാസം എന്റെ കൊച്ച് മൂന്നു മാസം പ്രായായ ഒരു ചെറിയ കൊച്ചുണ്ട്
ഓ അത് ശെരി അപ്പം പിന്നെ എൻഗേജഡ് ആയിരിക്കുവല്ലോ
ആ തൊണ്ണൂറ് കഴിഞ്ഞ സമയായിരുന്നു തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറച്ചു ദിവസം ആയൊളൂ
അതെ അപ്പൊ സ്വന്തം വീട്ടിൽ എവിടെ
അല്ല ഞാൻ ഹസ്ബൻന്റെ ഹസ്ബൻന്റെ വീട്ടില എന്റെ സ്വന്തം വീട് അവിടെൊന്നല്ല നമ്മള് രണ്ട് ജില്ലകളായിട്ടാാണ്
ഓ അ ശരി അപ്പോ കുട്ടി മാനേജ് ചെയ്യാനൊക്കെ കഴിയുണ്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാ
ഹസ്ബൻന്റെ വീട്ടിലാണ് അപ്പൊ ആ അവടെ വാലത്ത വച്ചി സ്കൂളിൽ വിടും എല്ലാരും ഇവിടെത്തന്നെ ഉണ്ട് ഹസ്ബൻഡന്റെ പാപ്പ അമ്മ ആ അവരെ മോളും എല്ലാരും ഉണ്ട് ആ കൊഴപ്പല്ല മേനേജ് ശരിക്ക്
എനിക്ക് ഭയങ്കര ടെൻഷനാ എനിക്ക് രണ്ടാള് മൂത്തവര് രണ്ടു പേരുണ്ട് ഒരാള് ഒരാൾക്ക് എട്ട് വയസ് ഒരാൾക്ക് ആറു വയസ്സു ആയിട്ടുണ്ട്
ആഹ് എ ആ സ്കൂളിൽ പോവല്ലേ നേരത്താ
ആ സ്കൂളിൽ പോവും അപ്പം എന്നാലും ഒരു നമ്മള് അവരെ പരിഗണിക്കേണ്ട അല്ലെങ്കിൽ നോക്കേണ്ടക്കെ ഒരു സമയല്ല അല്ലപ്പോ
അതെ അതെ
അതല്ലേ അപ്പ എനിക്ക് ഭയങ്കര ടെൻഷനാ ഇനിയിപ്പോ ഞാാന് സ്വന്തം വീടാ ഒ ഒറ്റയ്ക്ക് ഞാനും ഹസ്ബൻറും മക്കളും മാത്രമേ ഉള്ളൂ
ആല്ലേ ആ വേറെ വീട് എടുത്ത് മാറിയാതാ
ആഹ് മാറിയതാ അപ്പൊ എനിക്ക് ഇപ്പ ഇങ്ങനെ ഭയങ്കര ടെൻഷന ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞു വന്നാല് സിസേ എറിയനും അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് നാല്പ്പത് ദിവസമക്കെ നമ്മൾ റസ്റ്റ് എടുക്കും പക്ഷെ എന്നാലും നമുക്ക്ത് റസ്റ്റ് ആവൂല
അല്ല രണ്ട് ആ കൊച്ചുങ്ങളൊക്കെ ഉള്ളപ്പോ ഒരാളായിട്ട് തന്നെ ഞാൻ കിടന്ന എനിക്കറിയാം ആ അത് കൊച്ചുങ്ങ ഇപ്പ നമ്മള് ചെയ്താലേ റ്റൊ ഇതില് ആ സമയത്ത് പ്രത്യേക ഒരു വാശിയൊക്കെ ആയിരിക്കുമല്ലോ
ആ അതെ ഇവർക്ക് ഭയങ്കര പാവാ അങ്ങനെ എന്ത് പറഞ്ഞാലും കേൾക്കും അവര് അവരുടെ കാര്യങ്ങളൊക്കെ സ്വ സ്വന്തം ചെയ്യും
ആഹ്
പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷന ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കൂല ഞാൻ ഇവിടെ തറവാട്ടിൽ നിർത്തിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാനാ വിചാരിച്ചേ
അവര് നിക്കൊങ്കി നിക്കൊങ്കി നല്ലതാ പിന്നെ നമുക്കൊരു ടെൻ ൻ കാണും അവരെത്ര നന്നായിട്ട് നോക്കും നമുക്ക് അവരെത്ര അവര് നന്നായിട്ട് നോക്കുമെങ്കിലും നമക്ക് നമുക്ക് നോക്കാൻ പറ്റാത്ത ആ ഒരു ടെൻഷനും കാര്യ ഒക്കെ ഉണ്ടാകും
ആ ഉണ്ടാവും പിന്നെയന്ന് പറയുമ്പോ ഇ പ്പോ അവര് പഠിക്കുന്ന സിലബസില് ഇപ്പോ അവര് പഠിക്കുന്നതിന്റെ മുന്നെ നമുക്ക് ആണല്ലോ അത് വാട്സആപ്പിലാണല്ലോല്ലത് അറിയുന്നേ അപ്പൊ ഇന്നത് ഇന്നതന് പറഞ്ഞ് വിടുല്ലോ ക്ലാസ് തലേന്ന് അപ്പൊ നമുക്ക് ഇങ്ങനെ അവരോട് ഇത് ഇന്നത് പഠിപ്പിക്കണം അല്ലെങ്കിൽ അത്ങ്ങനെ ചെയ അങ്ങനെ ഇന്ന വർക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ട്ടുള്ള ഒരു കാര്യമാണ്
ആ ആ അവർക്ക് അതൊരു ബുദ്ധിമുട്ട ആവൂ മാ എന്നൊക്കെ നമുക്ക്
ആ അതെ പിന്നെ അത്യാവശ്യം ഇവരൊക്കെ ആ ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാ ക്കാരാണ് അപ്പോ പിന്നെ പിന്നെ വർക്ക് ചെയ്യാത്ത ഹസ്ബൻഡിൻ്റെ ബ്രദറിന്റെ വൈഫാ അപ്പൊ അവർക്കാണെങ്കി കു ചെറിയ കുഞ്ഞുങ്ങളും ണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷനാ ഇനിയിപ്പ നമ്മള് കാരണം ഒരാളെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ലല്ലോ
ആ അതില്ല
അപ്പോൾ അങ്ങനെയൊക്കൊയിട്ട് ഭയങ്കര ഒരു ആകെ ഇപ്പൊ ഈ സമയ ആയോണ്ടായിരിക്കും ഇങ്ങനെ അടുക്കുമ്പോ നമുക്കൊരു ടെൻഷൻ ആണല്ലോ
ആ അതെ അതെ അത് പ്രസവ അ ടുക്കുമ്പോ കാണും
ആ ആ
ഞ എനിക്കിപ്പോ മൂന്ന് വയ സാ യ കൊച്ചാണ് മൂന്ന് മൂന്നര മൂന്നര വയസ്സായി ഇപ്പം
ആ അപ്പൊ അവള് എന്താ പ്രീകെ ജിയിലാണോ ഏ എന്തിലാ പോവല്
പ്രീകെജിൽ ഇവിടെ അടുത്ത അംഗവാടി വിട്ടോണ്ടിരുന്നതാണേ പക്ഷെ അവിടെ കുറച്ച് നടക്കാനുണ്ട് ഈ കൊ ച്ചി നെ വെച്ച് ഒരു റബ്ബർ തോട്ടത്തിലൂടെ പോണം പൊടിക്കൊച്ചിനെ ഇട്ടൊണ്ട് പോവാൻ പറ്റൂല പിന്നെ അമ്മാക്ക ഒന്നും അങ്ങോട്ട് പോവാൻ അവർക്ക് വയ്യാത്ത ആളാണെ വീട്ടിലിരുന്നൊക്കെ നോക്കുന്നല്ലാതാ അങ്ങനെ നടന്നു പോവാൻ അങ്ങനെയൊന്നും പറ്റൂല അപ്പൊ അത്ര ദൂരം പോയി നടന്നാക്കുന്നതൊക്കെ ബുദ്ധിമുട്ട് വണ്ടി സ്കൂളിലാണെങ്കില് പ്ലേ സ്കൂള വണ്ടി ഇവിടെ വീട് ഇന്ന് ഫ്രണ്ടി വരുവേ
ഓ അത് ശരി ആ അതാവുമ്പോ കുറച്ച് സുഖ
ആ സുഖാവ് നമ്മൾറിയുന്ന ആൾക്കാരാണ് സ്കൂള് ടീച്ചേഴ്സ് ഒക്കെ നമ്മൾ അടുത്തുള്ള ടിച്ചേ സമാര
പക്ഷെ മൂന്നര വയസ് എന്നൊക്കെ പറയുമ്പോ വളരെ ചെറിയ വയസ്സല്ലേ
ആ അതെ അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഈ സമയത്ത് വിട്ടാ കൊച്ചി ഇരിക്കുവന്നൊക്ക പക്ഷെ അവള് അങ്കൻവാടി പോയാനൊക്കെ അവിടെ ഹാപ്പിയാ
അത് ശെരി ആ മക്കൾക്ക് വേറെ മക്കളെ കിട്ടിയാൽ മതിയാവും
ആ അവിടെ ഒത്തിരി പിള്ളേരുണ്ട് പിന്നെ കളിക്കാനൊക്കെ ഇഷ്ടം പോലൊക്കെ ഉണ്ടല്ലോ
ആ പിന്നെ നമുക്ക് അവര് ഫുഡ് കഴിക്കാത്ത പ്രശ്ന നമുക്ക് എപ്പഴും ഉണ്ടാവുക മക്കള് നേര വ ണം ഫുഡ്‌ കഴിക്കൂലല്ലോ
ഇവടെ വീട്ടീന്ന് കഴിക്കൂലായിരുന്നു പക്ഷെ ഇപ്പ സ്കൂളിൽ ചെന്നിട്ട് കൊടുത്തു വിടുന്നതായാലും ഇവിടെന്ന് കൊടുക്കുന്ന യാലും ടീച്ചറോട് ചോദിച്ചപ്പ എല്ലാം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ
ആ അതാ പറഞ്ഞെ ആ കുട്ടികളുടെ കൂടെ ആവുമ്പോ എല്ലാതും കഴിക്കും അപ്പൊ നമ്മള് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാല് ഇവർക്ക് മക്കൾക്ക് വേണ്ട അതേ സാധനം നമ്മള് ഇപ്പം ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പോകുമ്പം സിസ്റ്റേഴ്സിന്റെ മക്കളും ഒക്കെ ണ്ടാവല്ലോ അപ്പൊ എല്ലാ രൂടെ ഇടയിൽ അത് തെകയത്തില്ല
അതെ അതെ പിടി വലിയാണ്
എന്നിട്ട് അപ്പം ഉമ്മ ഉപ്പയും പറയും ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കലേ മക്കൾക്ക്നമ്മളെവിടെ നമ്മള ഇവർക്ക് വേണ്ട എന്താ വച്ചാ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ അവർക്കൊരു കോളും ഉണ്ടാവില്ല
ആഹ് ഇവൾക്ക് ഞാൻ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴൊന്നും തിന്നൂല എന്നാ അംഗൽവാടി- നഴ്സറി അവിടെന്ന് പ്പുമാവ് കൊടുത്തപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട് മൊത്തം തിന്നന്നെല്ലാം പറഞ്ഞു ഇവിടുന്ന് കൊടുക്കുമ്പോ തൊട്ടുപോലും നോക്കാത്ത സാധനമാ
വിത്യാസാണിത് മക്കൾ കഴിച്ചില്ലെങ്കി ഭയങ്കര ടെൻഷൻ ആഹ പിന്നെന്തോ എന്നാ എന്നാ ശരിട്ടോ
ഓ ഓ
ശരി